ലോ ലോ ആ എന്താ ഉണ്ട് വിശേഷം
അലോ
എന്തൊഒണ്ട് വിശേഷം ഹലോ കേകുന്നില്ലേ
ഹലോ ആ കേക്കാം കേ
എന്തെന്റെ വിശേ ആ എന്ത്ണ്ട് അപ് പറഞ്ഞോ ആഹ ഇവിടെ നല്ല വിശേഷം
ഉം
എന്താ പരിപാടി ചായ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചില്ല ഞാൻ ദേ കൊച്ചിനേും കൊണ്ട് പാർക്കിലോട്ട് വന്നതാ
ആഹ് ഊഞ്ഞാൽ അടിക്കാനാണോ
ആ
അതാ റേഞ്ച് കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്റെയാന്ന് അപ്പ അല്ലല്ലേ
ഇല്ല എനിക്ക് റേഞ്ചിന് കൊഴപ്പൊന്നുല്ല
ആ ഇന്ന ഇടക്ക് കേക്കാത്ത പോലെ തോന്നി
ആ
സ്കൂളെന്ന തുറക്കുന്നെ
സ്കൂള് എട്ടാം തീയതി
ഉം ഉം
അവിടെയോ
ഇവനെ ഞാൻ ഇപ്രാവശ്യം വിടുന്നില്ല ഞാൻ തെറാപ്പി കുറച്ച നാൾ കഴിഞ്ഞിട്ടേ വിടുന്നുള്ളൂ
ആണോ
ഉം വെറുതെ വിട്ടിട്ട് കാര്യല്ലല്ലോ കുട്ടി എഴുതാനും കൂടി പഠിക്കണ്ടേ
ആ അത് ശെരിയാ
ഉള്ള ഫീസും കൊടുത്ത് ഇങ്ങനെ വിടുന്ന
ആ
ഉം തെറാപ്പിസ്റ്റ് പറഞ്ഞു നിങ്ങൾ ആ ഫീസ് എനിക്ക് തെറാപ്പിക്ക് താ ഞാനത് നല്ലപോലെ ആക്കിത്തരാന്ന് ഒരു വിധം
ആ എന്നാ അങ്ങനെ ചെയ്യ്
ഉം പിന്നെ ഓണക്കൊ കഴിഞ്ഞിട്ട് വിടാന്ന് വെച്ചു
ആ അപ്പത്തേക്കും ഒരുവിധം ആകുവല്ലോ
ഉം ഇൻഷാ അള്ളാ നീ ദുആ ചെയ്യ്
ആ ചെയ്യാം ചെയ്യാം
പിന്നെ
പിന്നെ കൊച്ച് എവിടെ
ഓൻ ദേ ഉറങ്ങിപ്പോയി കേട്ടോ ഇന്ന് രാത്രി രണ്ട മണിവരെ ഇരിക്കും
ഓ ഇവിടെ ഞാൻ ഉറ ക്കി എഴുന്നേപ്പിച്ചു
ഇവ ഉറങ്ങാർല്ലേ പകൽ
മ്മ്
ന്ന് രാത്രി രണ്ട് മണി വരെള്ളൂ
മ്മ് എനിക്ക് ഉറക്കല്ലെങ്കി ശെ ആവൂല വൈ ആറ്മണി ഉറക്കം തൂങ്ങും ത്തി ഒർക്കി
പിന്നെ വേറെ കുട്ടികള്ണ്ടെന്ന്തോന്നു അവടെ ബഹളം
ആ കുട്ടികള്ണ്ട് കുട്ടികള്ണ്ട്
നിക്ക് തെറ മ്മ് തെറാപ്പി ഇനി ആഴ്ച മൂ ന്നന്നാ ഒക്കെ ഫുൾഡേ ഫുള്ള് ആയി ച്ചു കൊണ്ട് ഞാൻ പർഞ്ഞ് എല്ലാ ദിവസവും വെം ഇത് ദൂരലാ അയൊണ്ട് മൂന്ന് ആയ മൂന്ന് ഇണ്ടാക്കി
ഇപ്പ വീടിന്റെ അട്ത്തൊന്നും തെറാപ്പി സൗകര്യം ഇല്ലാലെ
ഇല്ല ഒര് ന്നാ ഓട്ടോക്ക് പോവാണെങ്കി ഇരുപത് മുപ്പത് മിൻറ്റ് ബെസ്സിലാണെങ്കി എനിക്ക് അറി ത്തില്ല അതിലെ ബ സ്സില് പോവാൻ മ്മ്
ഇപ്പ എത്ര രൂപേടെ ഓട്ടോ ണ്ട് ഓട്ടോക്ക്
അറിയ മുപ്പത് മിനിറ്റ് പതിനാറ് കിലോമീറ്റർ ആ തോന്നുന്നു അപ്പൊ ഒരു അ നാണൂറ് ആന്ന് തോന്നുന്ന് അറീല്ല
ഓ അത്രയൊക്കെ വരുവല്ലേ
മ്മ് പിന്ന
പിന്നെ എന്ത മഴണ്ടാ അവിടെ
മ്മ് ഇന്നിപ്പോ തോർന്നു അവ അവിടയോ
ഇവിടെ ഇന്ന് പെയ്തിട്ടേ ഇല്ല
ഇന്ന് ഇവിടെ പെയ്തോ എന്തോ പ പ്പ ഞങ്ങടെ
മ്മ്
മ്മ്
ഇവിടെ ഇന്നലെ ഫുൾ മഴയാ
ഇന്നലെ ഫുള്ളും ന്നും ഇവിടെ മഴ പെയ്തി ല്ലാ.
തോർന്നിട്ടേ ഇല്ല മഴ ഇരുട്ട് കുത്തി പെയ വെര. അല്ലെങ്കി പിന്നെ ചെറ്തായിട്ട് വെയില് വരുമ്പോ അതിനെ ഇപ്പ നല്ല മഴയും തുണി അലക്കിട്ടൊന്നും ഇടാൻ പറ്റീലാന്നേ.
ഉം ഇവിടെ അങ്ങനൊന്നും ഇല്ലായിര്ന്ന്.
ആണല്ലേ
ഉം. പിന്ന വേറെന്ത്ണ്ട്. വേറെന്താണ് ഇങ്ങനെ ഇരികിണു.
അവള്ടെ മുടി വെട്ടി കൊച്ചിൻ്റെ.
ഉം ഇവിടെ വെട്ടീല.
അതൊണ്ട് വെട്ടി എ സ്റ്റെപ്പ് എന്താണ് ലെയർ ലെയർ കട്ട് ഈ . ഞാനും വെട്ടി.
ഞാൻ വെട്ടിന്ന് വെച്ചാൽ ഞാന് ഷോർട്ട് ആക്കി എന്റെ ഒരു ഷോൾഡർ ഒപ്പം ഇപ്പള്ളൂ കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഉള്ള പേനും ഈരും ആക്കുന്നേ ത് ഞാനങ്ങ് കട്ട് ചെയ്തു കുറച്ചങ്ങ്
ഞാൻ വെട്ടി തോള് വരെയാക്കി യൂ വെട്ടി.
ഞാനും വീയാ വെ ട്ടിയേക്കുന്നെ സ്ലൈറ്റ് വി തോള് വരേ ഉള്ളൂ ഇപ്പോ.
ഉം.
എനിക്ക് ഓൾറെഡി മുടി കുറവാണല്ലോ. പ്പോൾ തോള് വരേ ഉള്ളൂ.
എന്റെ നീളമുണ്ട് പക്ഷേ ഉള്ളില്ലാത്ത തുമ്പ് ഇങ്ങനെ കോല് പോലെ കിടക്കിന്ന് അപ്പൊ ഞാന് ഇന്ന് അവൾ വെട്ടാൻ പോയപ്പോഴത്തേക്കും എന്റെ മുടിയും വെട്ടി. അത് കാരണം ഇപ്പ നല്ല സു കോണ്ട്
അതെ ഇതിങ്ങനെ ഭ എനിക്ക് ഇപ്പൊ അഴിച്ചിടുമ്പോ ബുദ്ധിമുട്ടാ കാരണം നമ്മുടെ തോളത്ത് നിയ്ക്കുന്നോണ്ടേ.
ആഹ് അപ്പൊ കെട്ടി വെക്കണം. ഞാനും അഴിച്ചിട അഴിച്ചി ഇട്ടിട്ടൊരു ബുദ്ധിമുട്ട് അപ്പൊ ഞാനും ഇപ്പൊ കെട്ടിയാനും ഇപ്പൊ തല കഴുകി നല്ല തണു ത്ത വെള്ളം പൈപ്പില് അപ്പൊ വേഗം പോയി ഒന്ന് കുളിച്ച് തലയൊക്കെ കഴുകി
ഊം
അതാണ് നല്ലൊരു സുഖുണ്ട്
പിള്ളേസൊക്കെ എവിടെ?
അവിടെ വീട്ടിലുണ്ട്
ഹസ്ബന്റോ?
ജോലിക്ക് പോയി
ഉം ഉം
ഉച്ചയ്ക്ക് വന്നിട്ട് പോയി
മ് മ് പിന്നെ
പിന്നെ എന്താണ് ആ വേറെ ഞാൻ എന്തോ പറയാൻ വന്നല്ലോ ആ ഇവൾക്കേ കഴിഞ്ഞ ദിവസം ഇവിടെ റെസിഡൻസിന്റെ പരിപാടിക്ക് ഡാൻസ് കളിച്ചിട്ട് സമ്മാന
ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നല്ലോ പിന്നെയോ
റസിഡൻസിലെ പരിപാടിക്ക് ഇവള് ഡാൻസ് കളിക്കാനായിട്ട് അമ്മായി കേറ്റി അപ്പോ അതിന് സമ്മാനംന്ന് വെച്ച കഴിഞ്ഞാല് സ്റ്റേജിൽ കളിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹനം പോലെ രണ്ട് പൊട്ടുന്ന പ്ലേറ്റ്
അത് സാരമില്ല എന്നാലും കിട്ടുന്നല്ലോ
പറഞ്ഞതാണ് കിട്ടു ആ ഇതായി പറഞ്ഞതല്ല രണ്ട് പൊട്ടുന്ന പാത്രം നമ്മൾ ഊണ് കഴിക്കുന്ന പാത്രം വെള്ള കളറ് അതെ അതരുടെ എന്താ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒക്കെ ആകെ ഇതായി കേടായി തുൊടങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ ഉപയോഗിക്കാരായി
ബാലവേദിയിയില് ചേർന്നോ
ബാല ബാലോത്സവം അത് മലർവാടിന്ന് പറഞ്ഞിട്ട് ഇവിടെ സഫാ സെന്റ
അതല്ല ബാലവേരിയിൽ ചെറർക്ക കിന്നില്ല ബാലവേദി
അതെന്താ
ആ മറ്റേ കമ്മ്യൂണിസ്റ്റുകാരാന്ന് തോന്നുന്നു ഏ കുടുംബശ്രീ പോലെ
ബാലസഭ ബാലസഭ ഇവിടെ ബാലസഭ അതില് ചേർത്ത് ഞാന് ചേർത്തന്ന് വെച്ച കഴിഞ്ഞാല് അത് മാ അം ഇവിടെ മാമാടെ മോളുടെ അമ്മായിമ്മ കുടുംബശ്രീയുടെ എ ഡി എസ് സി ഡി എസ് സോ എന്തോ ആണ്. അപ്പോ പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ബാലസഭേല് വായോ മീറ്റിംഗ് ഉണ്ട് ഒന്ന് വരാൻ പറഞ്ഞു. അപ്പൊ മീറ്റിങ്ങിന് ചെന്നപ്പോ പേരൊക്കെ എഴുതി ഒപ്പിടീപ്പിച്ചു. അപ്പ അവര് പറഞ്ഞ മായീന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ വാട്സ് ആപ്പ് ഗ്രൂപ്പിലൊക്കെ ചേർത്ത്. എന്നിട്ട് മാസത്തിലൊരു മീറ്റിംഗ് ഉള്ളൂന്നൊക്കെ പറഞ്ഞു. പക്ഷെ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഏ അല്ല എ പഠിച്ച സ്കൂളല്ല കോളേജ്. കോളേജിൽ പഠിക്കുന്ന സമയം പ്ലസ് വൺ പ്ലസ് ടു ഇല്ല പ്ലസ് വൺ പ്ലസ് ടു പഠി ച്ചിരുന്ന സമയത്ത് ആ താ ഈ ബാലസഭയില് നമുക്ക് മാസം ഏ പൈസ അടക്ക മാസല്ല അപ്പൊ ആഴ്ചൽ ബാലസഭ ഉണ്ടായിരുന്നു എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടൊക്കെ കൂടുന്ന പോലെ തന്നെ എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പത്തോ ഇരുപതോ എത്രയാന്ന് വെച്ചാ അടയ്ക്കാം. ആ വായ്പ കുടുംബശ്രീയിലൊക്കെ വായ്പ കിട്ടുന്ന പോലെ അതിലും വായ്പ അങ്ങനത്തെ സൗകര്യക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതുപോലെ ആയിരിക്കുംന്ന് ഓർത്തിട്ട് പൈസയൊക്കെ കൊണ്ട് ചെന്നു അപ്പൊ അവര് പറയാണ് ഇപ്പ അങ്ങനത്തെ ഇതൊന്നും ഇല്ല അത് തുടങ്ങാൻ ആലോചിക്കണണ്ട്. പണ്ട് ഉണ്ടായിരുന്നു അത് നിർത്തി വെച്ചതാണ്. കുട്ടികളുടെ കയീല് അവർക്ക് വീട്ടീന്ന് മിഠായി വേടിക്കാൻ കൊടുക്കണ അഞ്ചോ പത്തോ എത്രയാന്ന് വെച്ചാൽ കൊണ്ടുവന്നിട്ട് അവർക്കരു സമ്പാദ്യശീലം വളർത്താം. നല്ല കാര്യാണ്. ഇപ്പം മാസത്തിലൊരിക്ക രിക്കലാണ്. പിന്നെ അതിന്റെ മൽ കൊക്കെ കൊണ്ട്പോന്നൊക്കെ പറഞ്ഞു.
ആ ഡ്രോയിങ് ഒക്കെ കാണും കേട്ടോ ഡ്രോയിങ്, ഡാൻ സൊക്കെ കാണും അയിന്റ
ആ അങ്ങനെയൊക്കെ ഉണ്ട്ന്ന് അപ് പറഞ്ഞു. പിന്നെ ഇപ്പ അടുത്ത അടുത്ത യോഗ എപ്പഴാന്നുള്ളത് അത് അറിയിക്കും.
പേജ്ജ് വരുന്ന
ടെറസിൽ ആക്കിയോ
ഇല്ലാ
അ പിന്ന ഉം ഞാനും ഇപ്രാവശ്യം വിടാൻ വച്ചിരുന്ന പക്ഷെ വേണ്ടാന്ന് വെച്ചു- കേറി സ്റ്റെപ്പ് മോളിൽപോണം അപ്പൊ ഇദ്ദേഹത്തിന് കാല് പാടല്ലേ--? എപ്പൊ വിടുന്നില്ലാ
ഞാന് അടുത്ത കൊല്ലം ആവട്ടെ എന്ന് വിചാരിക്കണ കാരണം മലയാളം ഹിന്ദിയും തൊടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോ ഇ കൊല്ലം- അപ്പൊ പുതിയ അക്ഷരങ്ങള് പഠി ക്യണ് അപ്പ അതിന്റെ കൂടെ അറബിയും പുതിയത് പഠിക്കുമ്പോ കൊച്ചിന് എല്ലാം കൂടി ആകെ കൊഴഞ്ഞുമറിഞ്ഞ് അവിയലാകും അപ്പംഞാനോർത്ത് സ്കൂൾ ഇവൾ ഒന്നിലാകുമ്പോഴേക്കും മദ്രസയിലും ചേർക്കാം
മ്
അങ്ങനെ
മ് മ്
ഇന്ന് മഴയില്ലാത്ത കാരണം തുണിയക്ക് കലക്കി കഴിഞ്ഞൂ എല്ലാം മൊണക്കി വെച്ച്
മ് മ്
രണ്ട് മൂന്ന് ദിവസം മഴ മഴയാത് കാരണം ആൾക്ക് പഴയ ദുശ്ശീലം തൊടങ്ങിട്ടുണ്ട്
എന്താ ആ കെടന്ന് ആ ഓക്കെ ഓക്കെ ആ മനസ്സിലായ് ഒസാരല്ലൃ കുട്ടികളല്ലേ അറിയില്ലല്ലോ
രാത്രി അതാണ് ഒരു ദിവസം രണ്ടി കിടക്ക വിരിയാണ് കഴുകാൻ
ഉം
പിന്നെ നിനക്ക് കറക്റ്റ് വള്ളുവനാടംഭാഷ കി കേട്ടൊ
വള്ളുവനാടൻ ഭാഷാന്നുവച്ചാ
സ്ലാങ്
അതെങ്ങനെയാ ഞാൻ എനിക്കറിയില്ലാ
ഉം
അത്എവിടത്തെ ഏത് ഭാഗയിട്ട് വരും-
മലബാർ
അയ്യയ്യോ
ഉം ഫ്രണ്ട്സ് അപ്പല്ലേ ആദ്യായിട്ട് കിട്ടിയതാവും സംസാരിച്ചു സംസാരിച്ചു
സംസാരിക്കാർഒന്നുമില്ല
ആണോ
ആ ആ ഭാഗത്തൊക്കെ ഉണ്ട് പരിചയക്കാരർ ണ്ട് എന്നാലും എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ അത് വിളിച്ചാൽ തന്നെ ഞാൻ എൻറേതായ ശൈലിയിൽ സംസാരിക്കുന്നു
ഉം ഉ പിന്നെ
ശരി എന്നന്നാല് ഞാൻ വിളിക്ക
ആ ഓക്കേ ഓക്കെ ഓക്കെ ശെരി